ഹലോ
ഹലോ എന്തൊക്കെയണ്ട്
ആഹ് നല്ല വിശേഷാണ് ഇവിടെ ആഹ് അവിടെ ഭയങ്കര നല്ല വിശേഷാണ് ഇങ്ങളക്കെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ എവിടെ ഇപ്പം ഫുഡൊക്കെ ഉണ്ടാക്കോ നല്ലവണ്ണം ഫുഡ് ഒക്കെ ഉണ്ടാക്കുവോ
ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണോ ഞാൻ നല്ലവോണം ഫുഡ് ഉണ്ടാക്കും എന്തൊക്കെയ ഫുഡാണ് നി പറ നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് ഫുഡ് അറിയാ ഉണ്ടാക്കാനൊക്കെ അറി ഇണ്ടാക്കാൻ അറിയൽ ഇണ്ടാവുലലേ എന്തൊക്കെ ഫുഡ്ണ്ടാക്കാൻ അറിയാ നിങ്ങൾക്ക് ഞാൻ നല്ലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും
എന്തൊക്കെ ഫുഡ് വെച്ചാല് ഞാൻ അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി എടുക്കും മന്തിണ്ടാക്കും നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കും ബിരിയാണി ഉണ്ടാക്കിയെടുക്കും ഇങ്ങനത്തെ ഫുഡ ഒക്കെ ഉണ്ടാക്കിയെടുക്കും അപ്പൊ ഇങ്ങള് എന്തൊക്കെയാ ഫുഡ് ഉണ്ടാക്കിയെടുക്ക ഞാന് മന്തി ഉണ്ടാക്കിയെടുക്കണ വെച്ചാല് ഞാന് നിങ്ങള് പറഞ്ഞ് തരിട്ടോ മന്തിയൊക്കെ എങ്ങനെ ഉണ്ടാക്കല് എന്നുള്ളത് ഞാന് പറയാട്ടോ നിങ്ങള് എങ്ങനെയാണ് ഉണ്ടാക്ക്ന്നത് എനിക്ക് ഏഹ് അത്രക്കൊന്നും അങ്ങട്ട് അറിയൂല ഫുഡ് ഉണ്ടാക്കിയെടുക്കലേ നിങ്ങൾക്ക് നല്ലോണ്ണം അറിയായിരിക്കൂല്ലേ ആക്കോട്ട് നന്നാ പറഞ്ഞര്
ഞാന് ഫുഡ് ഉണ്ടാക്കിയെടുക്കല് വെച്ചാ മന്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കല് വെച്ചാ ല്ലേ നമ്മളെ മന്തി റൈസ് കൊണ്ട് വന്നിട്ട് മന്തിണ്ടല്ലോ നമ്മളെ റൈസ് നല്ല ചുവപ്പ് കളറുള്ള റൈസ് വാങ്ങിയെടുക്കാണ് വല്ലാ റൈസ് വല്ലാ റൈസ് ആയിരിക്കും എന്നിട്ട് ചിക്കനും വാങ്ങ അതിലോട്ട് ഒരു കിലോ അരിക്ക് ഒര് രണ്ട് വാങ്ങ വെള്ളത്തിലിട്ട്‌വെക്ക ഒരു ഇരുപത് മിനിറ്റ് ആ വെള്ളത്തിലിട്ട് വെക്ക എന്നിട്ട് നമ്മൾ എന്ത് ഏ ചിക്കനൊക്കൊന്ന് കഴുകി അതൊക്കെ ഒന്ന് മാഗിനേറ്റ് ചെയ്തിരിക്കാം മുളക് പൊടി മഞ്ഞൾ പൊടി കാശ്മീരി മുളകുപൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മളെ ഏലക്കായി പട്ട പൂവ് അതൊക്കെ ഇട്ടിട്ട് പിന്നെ കാശ് എന്താ പറയാ മസാലപ്പൊടികൾ ഇണ്ടല്ലോ നമ്മള് ചിക്കൻ മസാലപ്പൊടി ഗര മസാലപ്പൊടി കുരുമുളക് പൊടിയും ഇപ്പെ നമ്മള് നല്ല ജീരകത്തിന്റെ പൊടിയാണ് മീൻ വെളത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കും ഉപ്പൊക്കെട്ടിട്ട് നന്നായിട്ട് ഒന്ന് മാഗ്നിനേറ്റ് ചെയ്ത് വെക്കാ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാ പിന്നെ എന്താന്ന് അറിയോ ആ അപ്പൊ നമ്മളെ ആരിയൊക്കെ ഇവിടെ കുതിർന്നു വന്നിട്ടുണ്ടാവും കുതിർന്ന് വന്നിട്ടുണ്ടാവും ഞാൻ പറയുന്നൊക്കെ നിങ്ങക്ക് മനസ്സിലാവ്ണ്ടോ എന്ന് എനിക്ക് അറിയില്ലട്ടോ അപ്പൊ കുതിർന്ന് വരുന്ന സമയ നമ്മളെന്താ അടുപ്പത്ത് വെള്ളം വെക്കണം അടുപ്പിൽ ഉണ്ടാക്കണ മന്തി റെസിപ്പിയാണ് ട്ടോ നാം പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആ എന്താ വെച്ചാല് അത് അടിപൊളിയായിരിക്കും ഇല്ല പുകക്കെട്ട്ണ്ടാക്കിയെടുക്കുമ്പോ കണല്ണ്ടാവുമ്പോ പുക ഇട്ട് ഇണ്ടാക്കിയെടുക്കാല്ലോ അടുപ്പത്ത് മറ്റേത് നമ്മൾ ചാർക്കോളൊക്കെ വാങ്ങി വേണ്ടെ കടയിന്ന് വാങ്ങണ്ട അതില്ലാരെ നല്ലത് നമുക്ക് വിറകൊക്കെ ഇണ്ടാക്കിട്ട് ഇപ്പം ഗ്യാസിനൊക്കെ നല്ല ശാമല്ലേ നമ്മൾ വിറകടപ്പിന്ന് തന്നെ ഇണ്ടാക്കിയെടുക്കുന്ന ആ നമ്മുടെ മന്തി റെസിപ്പിയാന്ന് ട്ടോ ഞാന് നിങ്ങളോട് പറയാൻ പോണത് എങ്ങനെ വെച്ചാല് അങ്ങനെ വെള്ളം അടുപ്പത്ത് വെക്ക്ണ അതിലോട്ട് ലേശം സൺ ഒഴിച്ചൊടുക്കുക അതിലോക്ക് കൊറച്ച് ഏലക്കായ് പട്ട പൂവൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മ നാരങ്ങ ഉണ്ടാല്ലോ കറുത്ത നാരങ്ങ ഉണ്ടാവല്ലോ മന്തിക്ക് നമ്മളെ മസാലയിൽ ഇട്ടിട്ടുള്ള നാരങ്ങ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വേം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളത് അരിയ അപ്പോത്തെ കുതിർന്നു വന്നിട്ടുണ്ടാവും നമ്മളൊന്ന് അതിലോട്ടിട്ട് കൊടുത്ത് ഒരു മുക്കാൽ ഭാഗം ഭാഗം വേവിച്ചെടുക്ക വേവിച്ചെടുക്കണ സമയത്ത് നമ്മൾ മുക്കാൽ ഭാവ ഗാവുന്ന സമയത്ത് നമ്മൾ ഊറ്റിയെടുക്ക ഊരിയെടുത്ത അവടെ വെക്ക അപ്പൊ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പിടിച്ചു വന്നിട്ടുണ്ടാവും നന്നായിട്ട് മസാല ഇതായിരിക്കില്ല മഗ്നിനറ്റൊക്കെ വെച്ച് അടിപൊളയായിട്ട് മാഗ്നിനേറ്റ് ആയിട്ടുണ്ടാകും റെഡി ആയിട്ടുണ്ടാവും വേറെ ചെമ്പടുപ്പത്ത് പരന്ന ചെമ്പ്ട്ടോ നമ്മള് എന്താ പറ പരന്ന ചെമ്പ് വച്ചെങ്കില് ന്ന ചിക്കനൊക്കെ ഒന്ന് വെൻ വേവിച്ചെടുക്കാൻ നമ്മക്ക് ഇട്ടിട്ട് ബിരിയാണി വെക്കണ പോലെ ചെമ്പ് ഉണ്ടാവല്ലോ പരന്നിട്ടുള്ളേ നമ്മള് എത്രയാണോ ഭക്ഷണം ഉണ്ടാക്കി എടുക്കണുന്നത് അതിനനുസരിച്ചിട്ട് ട്ടോ അപ്പൊ ചെമ്പ് അടുപ്പത്ത് ആ അടുപ്പത്തിന്നെ വളിച്ച് നമ്മൾ ചോറ്ണ്ടാക്കി എടുത്ത അടുപ്പുണ്ടല്ലോ അടുപ്പുണ്ടല്ലോ തിളപ്പിചൂറ്റിയെടുത്ത അടുപ്പ് അതിലോട്ട് തന്നെ വെക്കാ എന്നിട്ട് നമ്മളെ സൺ ഒഴിച്ച് കൊടുക്കാ നമ്മള് ഇതിന്റെ കൂടെ നമുക്ക് സണ്ണ് കിട്ടുവല്ലോ ഇ നമ്മ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണംട്ടോ നമുക്ക് സണ്ണ് അങ്ങനെ സണ്ണ് ഏ വെച്ചിട്ട് നമ്മൾ എന്ത് യാ അത് ചിക്കന് ഇപ്പൊഓരോ പീസ് പീസ് അതിലോട്ട്ട്ടൊട്ക്ക അത് വ മുഴുവൻ വട്ടത്തിന്റെ വട്ടം മുഴുവൻ അത്ര നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുള്ളൂ പുറത്തൊക്കെ പോവുമ്പോളല്ലേ നമ്മള് ഓൽ വേറെ രീതിയിലാ കരിക്ക് ഇണ്ടാക്കിരിക്ക കരിക് ഇണ്ടാക്കണം മന്തി റെസിപ്പി അടുപ്പിൽ ഉണ്ടാക്കണ മന്തി റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ പറയണതെ അങ്ങനെ എന്താ ചെയ്യുന്നറയോ അങ്ങനെ ആ മന്തി റെസിപ്പിന്റെ ഏ ചിക്കനുണ്ടല്ലോ ചിക്കനൊന്ന് ചെറുതായിട്ട് ഹാഫ് വേവിലൊന്ന് പൊ പ്പൊരിച്ചെടുക്ക വറുത്തെടുക്ക ഒരു പാക് ഹാഫ് വേവ്‌ ആവണ വരൻ വറുത്തെടുത്തിട്ട് ഒന്ന് മറച്ച്ട്ടടുക്കാ മറച്ച് കൊടു ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മളെ- അതില് എണ്ണണ്ടല്ലോ സണ്ണ് അത് കുറച്ച് ചുവപ്പുകളറായി നിക്കും അത് കുറച്ച് നമ്മള് ഗ്ലാസിലോട്ടോ പാത്രത്തിലോട്ട് കുഴിയുള്ള ഒരു പാത്രത്തിലോട്ട് ആക്കിക്ക. എന്താ ഞാൻ പറഞ്ഞരട്ടോ ബാക്കി എന്തന്ന് വെച്ചാലേ നമ്മള ചോറൊക്കെ ഇട്ട് വെന്തതിൻ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാ അപ്പൊ നമ്മള് മന്തിയുടെ കളറ ആയിട്ട് ഇരിക ചോറ് അതിന് വേണ്ടിട്ടാണ് ട്ടോ അതുകൊണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ അത് നമ്മള് മന്തി ണ്ടല്ലോ ഉം നമ്മള് ആഹ് ആ പിന്നെ എന്നിട്ട് നമ്മളെ ആ- എണ്ണ അതിലോട്ട് മാറ്റി വച്ചതിന് ശേഷം നമ്മള എന്താ പറയാ ഉം ചോറുണ്ട് നമ്മള് വേവിച്ചു വെച്ച്ക്ക്ണ ചോറില്ലേ മന്തി റെസിപ്പി ഇത് ചോറ് അതിലോട്ട് ല്ലോട്ടിട്ട് കൊടുക്ക. പിന്നെ നമ്മളെ മന്തിപ്പൊടി ണ്ടല്ലോ മന്തിന്റെ പൊടി ഇതിന്റെ കൂടെ കിട്ടും നമ്മള് മസാലപ്പൊടി മന്തി മസാലപ്പൊടി അതിന്റെ മുകളിലോട്ട് ലേശം അൽപ്പം ഇങ്ങനെ ബിരിയാണി മസാല- ആക്കി എടുക്കുന്ന പോലെ നമ്മള് ആക്കി പിന്നെ ചോറ് ഇട്ട് കൊടുക്കുക പിന്നെ മന്തിപൊടി ഇട്ടൊടുക്ക അയിന് ശേ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചോറിട്ടൊടുത്ത് മന്തിപ്പൊടി ലാസ്റ്റ് അ അവസാനായിട്ട് മുകളിലൂടെ ഇട്ടോടുത്തിന് ശേഷം നടുക്കെ ചെറിയൊരു കുഴി കുഴിക്ക ഞമ്മളെ കൈ വെച്ചിട്ടൊ അല്ലേ കൈ വെച്ചിട്ടും നമ്മള ചെറിയ നമ്മളെ സ്കൂൾ കൊണ്ടു പോണ-
ഏ
അതിലോട്ട് അടുപ്പ്ന്ന് കുറച്ച് ക അതിലോട്ട് ആ കുഴിയിലോട്ട് വെച്ചിട്ട് നമ്മള് സണ്ണുണ്ടല്ലോ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ ഇങ്ങനെ വട്ടത്തില് നമുക്ക് പച്ചമുളക്കെ ങ്ങനെ കുത്തിയെടുക്കാം ട്ടോ നമ്മടെ ചില്ലി സോസ് ഒക്കെ ഉണ്ട് അങ്ങനെ ചെയ്യണുന്നവരുംണ്ട് ട്ടോ ഞാൻ ചിലപ്പോക്ക അങ്ങനെ ചെയ്യല്ണ്ട് എന്നിട്ട് ഈ സണ്ണ് ഇതിലോ ട്ട് വെിച്ചെടുത്ത് അപ്പ തന്നെ മൂടി വെക്കാം ആ സമയത്തിന് ഒന്നും നോക്കാതെ മൂടി വെക്കാം. മുടി വെച്ച എന്തായി നമ്മളെ പുറത്ത് കടന്ന്ത് തുറന്ന് നോക്കുമ്പോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മ തുറന് നോക്കണ സമയത്ത് മ രസിപ് റെഡി ആയി അങ്ങനെയാണ് മന്തി ഉണ്ടാക്കുന്നത്. നിങ്ങള് അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ.
ഞാന് അങ്ങനെ ഉണ്ടാക്കിട്ടില്ല ഞാന്. മസാല ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വെച്ചിട്ടാണ്. ഞാാന് മന്തി റെസിപ്പി ഉണ്ടാക്കിടുത്തത്. നിങ്ങള് അങ്ങ. നെയല്ലല്ലേണ്ടാക്കി എടുത്തല് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഇനി ഉണ്ടാക്കി നോക്കണം. നിങ്ങള് പറഞ്ഞത് വെറൈറ്റി മോഡല ആണട്ടോ അടിപൊളി കേട്ടിട്ട് തന്നെ ഒരു അടിപൊളി ആകുന്നുണ്ട്. അതുകൊണ്ട്. നീ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക ഞാന് നെയ്ച്ചോറ് പടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കും. നിങ്ങളോ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി എടുക്കുവോ ഞാൻ നെയ്ച്ചോറക്ക അടിപൊളിയായിട്ട ഉണ്ടാക്കിെടുക്കും നൈ ചോർ ഉണ്ടാക്കിെടുക്കാ നല്ല. എന്താ ശെരിയായി അതുകൊണ്ട് തന്നെ വെള്ളത്തിലൊന്നും. ഇട്ട്ക്കണ്ട. നമ്മള ഉള്ളിൽ കൊറച്ച് സവാള. അ നമ്മള് എത്രയാണ് ഉണ്ടാക്കിയെടുക്ക അതിനനുസരിച്ച് സവാള എടുക്കുക. ഏ എ കാര്യങ്ങള് പറഞ്ഞരാണ്ന്ന്. ചിലപ്പോം നിങ്ങളെ വീട്ടില് ഒരുപാട് ആളുകൾണ്ടാവും കുറച്ച ആൾക്കുണ്ടാവും നമുക്കുണ്ടാാവും. നമ്മ ൾതരു മീടിയത്തിലാണ് എട്ക്ക്ണത് അപ്പൊ അതിൻ അൻസരിച്ചാണ് ഞാൻ നൈ ചോ. ചോറ ബിരിയാണിയൊക്കെ അങ്ങനെ ഉണ്ടാക്കി ബരിണിയൊക്കെ നല്ല എളുപ്പമാണ് എനിക്ക് ഞാൻ നൈ ചോറും മന്തി ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാ ക്കി എടുക്ക ലിണ്ട്. ഏഹ് ബിരിയാണി ഉണ്ടാക്കാൻ നിനിക്കും മടിയാ. ബിരിയാണി ഒക്കെ പെട്ടന്ന് ഉണ്ടാകി എടുക്കാനുള്ള അയ്ടിയ ഒക്കെ ഉണ്ട് ആഹ് അത് നമ്മള്. കുക്കർ ബിരിയാണി ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഉണ്ടാക്കി എട്ക്കലുണ്ട്. പിന്നെന്താ പറയാ. അപ്പൊ നച്ചോള ഞാൻ ഉണ്ടാക്കിെടുക്കല്ലോങ്ങനാ വെച്ചാലേ. അങ്ങനെ സവാള അരിഞ്ഞെടുക്ക പിന്നെ നമ്മൾ പാത്രടുപ്പത്ത് വക്കെ പേനടുപ്പത്ത് വെച്ചിട്ട്. നെയ്യ ഒഴിച്ചു കൊടുക്ക. പി നമ്മളെ കാശുവണ്ടി പരിപ്പൊക്കെ ഉണ്ട് കാശുവണ്ടി പരിപ്പും. മുന്തിരിയൊക്കെ ഇട്ട്െടുത്തിട്ട് നല്ലോണം വയറ്റി എടുത്തിട്ട്. ഏലക്കായ പട്ടും പോപ്പെട്ട ഒന്ന് വയറ്റിഎടുത്തിട്ട് നമ്മള്. വെളം നല്ല ചുടുവെള്ളം ഒഴിച്ചിട്ട കൊടുക്കുക നമ്മളെ. ആ ആ പാത്രത്തി ചുരുവെള്ളംലിച്ചെടുക്ക അത് കരിയർത്ട്ടോ അണ്ടി മുന്തിരി ഉള്ളി എലക്കായി പട്ട പോവോന്നും കരിയാൻ പാടില്ല. ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടണം. എന്നിട്ട് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് ആയിട്ട കൊറച്ച് ഒരു ലേശം വെക്കണം കൊൾക്ക കേട്ടോ. കേട്ടുണ്ടെങ്കി കക്യാരറ്റ് അരിഞ്ഞിട്ട്ളിക്ക പിന്നെ എന്താ പറയാ. കരറ്റ് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അത് നമ്മൾ. ആ വെള്ളം ഒഴിച്ചി തിളച്ച വെള്ളം നമ്മൾ ഒ ഒഴിച്ചത് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മള മലിച്ചപ്പ പതിനാ അതൊക്കെ ണ്ടെങ്കി ഇട്ട് കൊടുക്ക പിന്നെ എന്തൊക്ക. ക്യാപ്സിക്കാം ഒക്ക ഉണ്ടെങ്കിലേ ലേശം. ഇട്ടോട്ക്ക അങ്ങനത്തെയ് റ്റം സൊക്കെ ഇട്ട് കൊടുക്ക എന്നിട്ട് നമ്മളെന്താ ആയതിയിലോട്ട് ഇട്ട് കൊടുക്ക. ഒ തളച്ച വരുന്ന സമയത്ത് നമ്മൾത് മൂടി വെക്കാത്ത ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കില്. ഒരേ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോത്തും നമ്മളെ. സോ റെഡി അങ്ങനെയാണ് ഞാനും നെയ് ചോർ ഉണ്ടാക്കി എടുക്കില്ല കേട്ടോ. നിങ്ങളോ അങ്ങനെ ഉണ്ടാക്കി എടുക്കല്ലേ.
ഞാന് കുക്കറിലാണ് നെയ്ച്ചോറ് അധികം ഉണ്ടാക്കൽ. ഇതുപോലെയൊക്കെെ വീണ് അടുപ്പ്ഴശ ഉണ്ടാക്കി എടുക്കുമ്പോള ആണ്. രീതിയിലൊക്കെ നിങ്ങള് നേരത്തെ പറഞ്ഞ പോലെയൊക്കെെ അപ്പൊ ഞാൻ കുക്കർണ്ടാക്കുമ്പോ അല്ല ആ് ഒരു വിസ്സൽ അടിക്കേണ്ട വിസൽ അടിക്കാൻ തന്നെ നമുക്ക് ഓഫ് ആക്കിട്ട് അങ്ങനെന്തോ ആയിക്കോട്ടെട്ടോ വീണ്ടും കാണട്ടോ